ഹലോ കേൾക്കാനില്ലേ പറയ്ന്നത്?
കേൾക്കാവോ?
ആ എനിക്ക് കേക്കാണ്ട്.
ആഹ് കേക്ക്ണ് സുഖാണോ?
ആ സുഖം നല്ല വിശേഷം പിന്നെ എന്താ അവിടെന്താ പരിവാടി?
അവിടെ ഇങ്ങനെ നമ്മള് കാപ്പിയൊക്കെ കഴിഞ്ഞ് ഏ സ്കൂട്ടർ പഠിപ്പിക്യാര്ന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്യാ ക്ഷീണിച്ച്.
ആ സ്കൂട്ടർ പഠിപ്പിക്ക്യാണോ ചെയ്യണേ പഠിക്ക്യാണോ എന്നാണോ പർഞ്ഞെ?
അപ്പൊ ഞാൻ പഠിക്ക എന്നെ ഒരാള് പഠിപ്പിക്യാ.
അത് ശെരി ആഹ് ഞാൻ വിചാരിച്ചു പഠിപ്പിക്യായിരുന്നു പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ആരെലെങ്കിലും പഠിപ്പിക്കുന്ന സ്കൂളങ്ങാനും പഠിപ്പിക്കുന്ന ഇത് ടീച്ചിങ് അങ്ങനെ എന്തങ്കിലും ഇണ്ടാവോ എന്ന് വിചാരിച്ചു.
അല്ലല്ലല്ലല്ല.
ഡ്രൈവിങ് മ് വീട്ടില് പടിക്ക്ണതാവുംലേ?
ആട്ടില് പടിക്യാണ്.
ആരന ആരാ പഠിപ്പിച്ച് തര്ണ്ടായ്ന്നെ?
ഏ എന്റെ കുഞ്ഞമ്മന്റെ ഹസ്ബന്റ്. എന്റെമ്മേടെ ചെച്ചിടെ ഭർത്താവ്.
എന്താ മൻസ്സിലായില അത് പോയി പറഞ്ഞത്.
അത് എന്റെ അമ്മയുടെ അനിയത്തിടെ ഭ
അയ് ശെരി ആഹ് ആഹ് ന്ന്ട്ട് എന്തായി ഡ്രൈലെതൊക്കെ കയ്ഞ്ഞോ?
ഇല്ല എനിക്ക് നേര ത്തെ അറിയായിരുന്നു പക്ഷെ കൊറേ വർഷായപ്പോ ടെച്ച് വിട്ടു പോയി അങ്ങനെ സായതാ അത് ഒര് രണ്ട്‌ മൂന്ന് റൗണ്ട് ഓടിച്ചമ്പോ ശെരിയായി.
അഹ് ശെരി അപ്പൊ ലൈസൻസൊക്കെ എട്ത്തിട്ട് കൊറെ നാളായിണ്ടാവുംല്ലേ?
ഇല്ല അതല്ലേ വിഷയം ഞാന് ഒരു എട്ടാം ക്ലാസ് തൊട്ടേ വണ്ടി ഓടിക്കായിര്ന്ന്. പിന്നെ എട്ടാം ക്ലാസ് ഇവിടെ കൊറോണ ടൈമിൽ പഠിച്ചതായി ര്ന്ന്.
അങ്ങനെ ഇട്ട് പിന്നെ അവരിവ അവര് വന്നില്ലായിരുന്നു ഇര് എടക്കെടക്കെ വര തൊള്ളാര്ന്ന്? അങ്ങനെ ഓടിക്ക്യാതെ ഓടിക്ക്യാതെ ഓടിക്ക്യാതെ. കൊറേത് പോയ്.
ആയ് ശെരി ഉം ഉം.
ഊ
ഞാനും ഇത്പോലെ തന്നെ അവസ്ഥ. എന്റെ അവസ്തയും ഇങ്ങനെ തന്നെ ഞാന് ആദ്യംന്നായിട്ട് ഓടിച്ചാര്ന്നു. ഒരു ഈ പറഞ്ഞ പോലെ അയ് പത്ത് പതിനെട്ട് വയസ്സുകളൊക്കെ ഉള്ള ടൈമില് മുമ്പ തന്നെ നന്നായി ഓടിച്ചാറുന്നു ഏഹ് മേ ചേട്ടൻ വണ്ടി കൊണ്ട് വരുമ്പോ അങ്ങനെ ഓടിക്കും പക്ഷെ ഞാൻ പിന്നെ ഓടിക്കാർല ഓടിക്കാണ്ടെ ആയി. രണ്ട് വീട്ടിലും ബൈക്കില്ലാത്തൊണ്ട് അങ്ങനെ ഓടിക്കാറില്ല്യ
ആഹ്
പക്ഷെ ഇപ്പ ഇണ്ടായിട്ടും ഓടിക്കാൻ മടിയായിട്ടാണ് ട്ട ആഹ് ഏഹ് എന്താ പറയാ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ലൈസൻസ് ഒക്കെ കൊറേ നാളായി എടുത്ത് വെച്ചണു ഞാൻതെട്ത്ത് നടുറോട്ടിക്ക് ഓടി ടിക്കാറില്ല വീടിന്റെ അവിടെ വിടക്കാണ് ഓടിക്കാറിള്ളെ
അതെ അതെ
എന്താന്ന്
അതേന്ന് എല്ലാരും ഭയങ്കര
ആഹ് പറയുന്നത് പകുതി കട്ടായി പോണണ്ട് എനിക്ക് ശരിക്കും മനസ് ലാവണില്ല്യ ഉം എന്താന്ന്
ഇപ് കെക്കവോ
ആഹ് ആഹ് പറഞ്ഞോളൂ പറഞ്ഞോ പിന്നെ വേറെ എന്താ പരിപാടിന്ന് ഇന്നത്തെ ദെവസം
ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാണ്ട് ആഹ് കേക്കാണ്ട് എനിക്ക് കേക്കാണ്ട് അവിടെ കേക്കാൻല്ലേ ആടകേക്കൻല്ലെ?
ഹലോ
ആഹ് ഞാൻ പറയ്ണ്ട് ഞാൻ സംസാരിക്കണ്ട്
കേക്കാവോ ഹലോ
ആഹ് കേക്കാണ്ട്ട്ടാ ഞാൻ വിടെ പർഞ്ഞോണ്ടിരിക്കാ
ക്കാ ഓ
എനിക്ക് കേക്കാനുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ എനികി കേക്കാനുണ്ട്.
ഹലോ
എനിക്ക് കേക്കാന്ണ്ട്
ഉം ഉ ഉം ഹലോ ഹലോ